ഹലോ ആഹ് എന്താടാ വിശേഷം.
നല്ല വിശേഷം.
ഉം ഫുഡ് കഴിച്ചോ
ഫുഡൊക്കെ കഴിച്ചു.
ആഹ് പിന്നെ ഇപ്പോ കോളേജില്ലേ ഇപ്പൊ
ഓ കോളജ് ഇണ്ട് ഇപ്പം വാല്യേഷൻ. കോളേജ് ലീവ
ആഹ് ലീവാ. ഉം. പിന്നെ ഞാൻ വിളിച്ചതേ എന്റെ ബ്രദറിനെ പറ്റിയൊരു കു കുട്ടീനെ കിട്ടുവ അപ്പം പഠിക്കണല്ലോ അങ്ങനെക്കെ ആരെങ്കിലുംയിട്ട് ഉണ്ടോ
ആഹ് കോളേജിലാണോ.
ആ കോളേജത്തോ അല്ലെങ്കി അറിയണ്ട കുട്ടികളൊക്കെ ഏതെങ്കിലും ആയിട്ട് ഉണ്ടാവോ
ഞാന് അന്വേഷച്ച് നോക്കാം പക്ഷേ പൊട്ടുമിക്കാല്ലാരും കല്യാണം ഒർപ്പിച്ചിട്ടിക്ക
ആഹ് അതാണ് അപ്പൊ ഇപ്പൊ ഞങ്ങള് കൊറേ ആയി ഇഷ്യൂ അതാണ് അതല്ല ഞാനൊരു വർഷായി ഞങ്ങളെ തെര്ഞ്ഞീണ് ഇപ്പോ ബ്രദറ് ഇവിടെല്ല ഓന് റി റിയാദിലാണ് വർ കെയ്ണത്
ആഹ്
ആ അപ്പൊ പിന്നെ ഇവനിപ ട്ത്ത മാസം വരാനായി അപ്പോത്തി ഇവ്ടെ ആഹ് ആഹ് അപ്പോത്തി നോക്കാണ് പഷെ ഇപ്പ ത്തൊരുത് ഇത് എന്താ വെച്ചാലേ കുട്ട്യിളക്കെ ആ കണ്ടക്കാണെ അഫെയറില കുട് ട്ട്യാളാണ്
കല്യാണോർപിച്ച്
ആ പിന്നെ ക്ലാസ്സിലോ അല്ലെങ്കി പിന്നെ അറുണ കുട്ട്യാളോ അനിയത്ത്യാളോ ഇപ്പൊ ഒപ്പം പഠിക്കിണ കുട്ട്യാളെ അനിയത്ത്യാളോ അങ്ങനെക്കെ ഇണ്ടാവോല്ലോ
ആ എത്ര ഏജിനുള്ളിള്ള ഇള്ള കുട്ടികളെ വേണ്ടെ
എത്ര എയ്ജ്ന്ന് ചോദിച്ചാല് എയ്ജ് അങ്ങക്ക് പ്രശ്നല്ല കുട്ട്യ ക്ക് എയ്ജ് പ്രശ്നിവും അതെയ് ആ ബ്രദർന് ഈര്വത്തി പത്താറ് വയസ്സായിട്ടിണ്ട്
ഇര്വത്താറ്
ആഹ് ആ അപ്പൊ അറീ ഇണ്ടാവും കുട്ട്യാളൊക്കെ ഇപ്പ ഇണ്ടാവും പരിചയത്തിലൊക്കെ ഇണ്ടാവോല്ലോ ഫ്രണ്ട്സിൻന്റെറെ ആന്യയത്ത്യാളായിട്ടോ അങ്ങനെ ആഹ് അങ്ങനെക്കെണ്ടാവും പോ ഞാനിങ്ങനെ ആരെങ്കിലൊക്കെ നമ്പറ് തരുവെയ് പ്പൊ നമ്പർലക്കെ ഇങ്ങനെ വിൾച്ചോയ്ച്ചോക്കും ഇങ്ങനെ ഇണ്ടോ പിന്നെ കല്യാണം കയ്പ്പിച്ച് തരോ ന്നൊക്കെ ചോയ്ക്കും അപ്പൊ അപ്പൊ അവര് പറയും പിന്നെ ഇങ്ങനെ കുട്ട്യാൾ ഇപ്പോ ഈ മെഡിക്കൽ ഫീൽഡ് പഠിക്ക്ണ കുട്ട്യാളാണെങ്കിലോ അവര്ക്ക് ആ ഫീൽഡില് ഇള്ളൊലെ വാണം. ആ ഇപ്പ അങ്ങനിപ്പ പെ ആവശ്യമാണ് ഇപ്പം പെൺ കുട്ടികൾക്ക് ഇപ്പ ഭയങ്കര ഡിമാൻഡ് ആണ് അതിന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഓലെ ഇത ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാവും. അല്ലേ? ഏ മെഡിക്കൽ ഫീഡ് ആകുമ്പോൾ അങ്ങനെ പലേ വർക്കൊരു സമയത്തിനൊക്കെ ഇത് വ ട്ടൂല പ്പതെക്കെ മനസിലാക്കൻ കഴിണ പീഡലിക്കണോളിണിക്കാണ്.
പിന്നെ ഓരോ പോരന്റ്സിനും ണ്ടാവും. ഓരോ എക്സ്പെൻസ് ഇങ്ങനെയാകണം. ചെക്കൻ ഇങ്ങനെകാണം അങ്ങനാവണന്ന്.
ആ ഇപ്പ ഇപ്പത്തെ കാലത്ത് നല്ലോ ണ്ട്. കാരണം ഇപ്പത്തെ കാലത്ത് അത് മാത്രല്ലേ പിന്നെ വീട് എല്ലാം നോക്ക ചോദിച്ചറിയുല്ലേ? ആ ഇപ്പൊ ഞാൻ
പിന്നിപ്പം ഓരോ ഇഷ്യൂസല്ലേ? കല്യാണം കഴിഞ്ഞിട്ടും.
അതന്നെ അതാ ഇപ്പ അപ്പ എല്ലാതും അന്വേഷിച്ച് നോക്കണം അതൊക്കെ നല്ലതാണ് പക്ഷെ എന്താറിയോ പിന്നെ ഞാൻ പിന്നെ ഒരുപാട് പേർക്ക് വിളി ചോക്കും. അപ്പോ അവര് ചോദിക്കും പിന്നെ ഇങ്ങളെ വീട് എങ്ങനത്തതാണ് വീട്ടിൽ ആരൊ ഒക്കെ ണ്ട് സിസ്റ്റർമാര് അധികം ണ്ടങ്കി ഓര്ക്ക് പറ്റൂല. ക്രിസ്ത്യന്മാർ ആ അത്ര ക്രിസ്ത്യന്മാരുണ്ട ട്ടോ ന്നാ വേണ്ടാ പറിം ഏ? പിന്നെ ചെറിയ വീടാണെങ്കി ങ്കില് വേണ്ടാ പറയും. പിന്നെ ജോലി അധികേറും ആൾക്കാർക്ക് ഗവൺമെന്റ് ജോലിയാണെങ്കിൽ നല്ല താല്പര്യണ്.
ഉം
ഏ പുറത്ത് പോ പുറത്ത് പോയി വർക്ക് ചെയ്യാന്ന് പറഞ്ഞാല് അപ്പ ആ വേണ്ടാ അങ്ങനെ പറയും. ഇപ്പോ ഞാൻപറഞ്ഞില്ലേ ഒരു വർഷം ആയിട്ട് ഞങ്ങളിങ്ങനെ അന്വേഷിച്ചു കൊണ്ടിരി ക്കാണ്.
ആ അപ്പൊ ബ്രദർ വന്നിട്ട് ഇനി പിന്നേയും പോവൂലേ?
ബ്രദർ ആ ബ്രദർ വന്ന പോകും. ബ്രദറിന്റെ ഒരു മാസത്തെ ലീവ് ല ഉണ്ടാവുള്ളൂ ഒരു വർഷത്തി ഒരു മാസമാണ് ലീവ്
അപ്പൊ ഇനി എന്താ പ്ലാന് കല്യാണം കഴ കഴിച്ചിട്ട് വയസ്സിനും
കൊണ്ടോകും ഉം കല്ല്യാണം കഴിച്ചിട്ട് കൊണ്ടആ കാണ കൊണ്ടുപോയി ആ അപ്പൊ അവനുണ്ടല്ലോ ഈ മറ്റേ പഠിക്ക്ണ കുട്ട്യേളോടാണ് താല്പര്യം ഓനെ പിന്നെ ഡി ഡഗ്രി കഴിഞ്ഞതാണ് ഡിഗ്രി കഴിഞ്ഞ ആളാണ്
ആഹ
അപ്പോ പിന്നേ വിദ്യാഭ്യാസുള്ള കുട്ട്യേളെ വാണംന്ന്ല്ലൊരു താണ് നല്ല കാഴ്ചപ്പാടുള്ള ആളാണ്
ആ അപ്പൊ എങ്ങനെ അപ്പൊ എങ്ങനെ പഠിക്കും
ആ പഠിക്കാന് താല്പര്യമുള്ള കുടട്ട്യേളാണെങ്കി അങ്ങനെ പഠിക്കാൻ പറഞ്ഞയ്ക്കും നി ജോലിക്ക് താല്പര്യള്ള കുട്ട്യേളാണെങ്കി ജോലിക്കും പോകാം അയിനൊന്നും അവന്ക്കെ അതിനൊക്കെ ഫുള്ള് സപ്പോർട്ടാണ്
ഓ
ആഹ അപ്പൊ ഞങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളോടന്നെ പറയും ഇനി പഠി ചൂടെ ന്നൊക്കെ പർഞ്ഞാണ്ടങ്ങനെ പറിം നല്ല പഠിക്കാൻ നല്ല സപ്പോട്ടിലാണ് അപ്പോ അതിനനുസരിച്ച് താല്പര്യമില്ല കുട്ടികൾണ്ടാവൊല്ലോ ആ
ആ എല്ലാർക്കുംപ്പ അങ്ങെ തന്നെയാണ് വേണ്ടത് പക്ഷെ എങ്ങനെയൊക്കെ ഇത് പറഞ്ഞാലും ചെല ആൾക്കാര് പിന്നെ കുട്ട്യേളില്ല ലീ കല്യാണം കഴിപ്പിച്ചരൂല അങ്ങനൊക്കെ പറയണത് ഇപ്പൊ മെയിൻ ഇതാ അതല്ലേ കുട്ടികൾക്ക് പഠിക്കണം പിന്നെ ജോലി ആവണം അതാണല്ല ഇപ്പോ പറയുന്നത് അപ്പൊ ഓലാ പർഞീനൊക്കെ നമ്മള് ഓക്കെ അത് അങ്ങനെയൊക്കെ അയിനൊക്കെ പറ്റുന്ന് പർഞ്ഞാലും പ്പോൾ അത് വേണ്ട ഇപ്പോൾ ഞങ്ങൾ കല്യാണം ണ്ടാക്കും കൂലാന്ന് പറിം
ആ ഹ്
ഏതായാലും അപ്പം ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് അന്വേഷ്ച്ചോക്കോണ്ടു
ഉം ഞാനിന്നാലന്വേഷിക്കാം
ആ കുട്ടികളൊക്കെ എവിടെങ്കിലുംക്കെ ആയിട്ട്ണ്ടാവും കുടുംബത്തിലൊക്കായിട്ട് ഇണ്ടാവും ഉ ചെലോല് പർഞ്ഞരുല്ലേ എങ്ങനെയ ഞാന ഇപ്പ കുറെ ആൾക്കാരോട്ടെ ന ചോദിച്ചുക്കു എവിടെങ്കിലും ഉണ്ട് ഇപ്പൊ പിന്നെന്താ മാട്രമോണി കൊടുക്കാൻ പറയും
മാട്രമോണില് കൊടുത്തില്ല
മാട്രമോണില് കൊടുത്തു പക്ഷെ മാട്രമോണി നമക്ക് നഷ്ടാണ് അപ്പൊ ഞാന് രണ്ട് മൂന്നെണ്ണം നോക്കി അതിലോല് പറിണത് പിന്നെ ഓല് എൺമ്പത് കോടാക്റ്റ് നമ്പറ് തരും അതില് ഞമ്മക്ക് ഷ് ശരിയായോ ഇല്ലേന്നല്ല ഓൽക്ക് പിന്നെ ആ പൈസ നമ്മൾ നാലായിരത്തി അഞ്ഞൂറ് രൂപേണ് ഓല് പറിണത് ഈ എൺപത് കോണ്ടാക്ററ്റ്ന് എൺപത് എൺപത് ആ എൺപത് കോണ്ടാക്റ്റ്ന് അത് കല്യാണം ശരിയായാലും ശരിയായിട്ടില്ലെങ്കിലും നമ്മക്ക് പോലെ നമ്പറ് തരും നമ്മളാ പൈസ അ കൊടുക്കണം പൈസ കൊടുക്കണം ഉം അപ്പോ വെറുത അതെ നമ്മളത്രിമ് പൈസ കോ കൊടുതാണ്ട് ചേലപ്പോ കല്യാണം ആ നമ്പർ തന്നെ നമ്പറൊന്നും ശരി ലാവുല്ലെങ്കിലോ അപ്പ പൈസ വെറുതെ പോവ് ലേ അപ്പൊ അതോണ്ടാണ് മാട്രമോണി നോക്കാത് കൊറെ ആൾക്കാര് പറഞ്ഞു മെട്രിമോണി നോക്കാനൊക്കെ പക്ഷെ മെട്രിമോണി ഇതാണ് പിന്നെ ഇപ്പോ വേറെ ചെലോല് കൊറെ വേറെ മെട്രോണി അല്ലാത്ത കൊറേ ഇത്ണ്ടല്ലോ ആപ്പ് ഇണ്ടല്ലോ ഇപ്പൊ ഒക്കെ ഫോൺ കൂടെ അല്ലേ അപ്പോ ആയി ല് പറഞ്ഞപ്പോ അയ്ല് എന്താ പറഞ്ഞച്ചിട്ടാ പിന്നെ അയ്ലൊക്കെ ഇതെ പറിണത് ഒക്കെ പൈസക്ക് അത് വെറും ബിസിനസാണ് ഇപ്പളെ
അതെ
കല്യാണംന്ന് പറഞ്ഞത് ബിസിനസ്സ് ആക്കിക്ണ് ഈ കാലത്ത് ഇപ്പൊ നമ്മടെ പയെ ക്കർമാരൊന്നുല്ലല്ലോ
ഉം അതെ
ആ ഇപ്പം ഫുള്ള് ആപ്പ് വഴും ഫോൺ വഴും അല്ലേ
അല്ല നിങ്ങള് സ്ത്രീധനൊന്നും ചോയ്ക്കൂല്ലല്ലോ
ഇല്ല ഞങ്ങക്ക് അയ്ൻ ഇല്ല അങ്ങനെ ഒരു ഇതേ ഇല്ല ഓന് അത്രേം ഇഷ്ടല്ലാത്ത കാര്യാണത് കാരണം ഞങ്ങളക്കെ കാല കല്യാണം കഴിഞ്ഞിനന്ന് അത് അന്നത്തെ കാലത്ത് അങ്ങനേനു ഒക്കെ സ്ത്രീധനം കൊടുത്തിട്ടും ഒക്കെയാണ് കെട്ട കല്യാണം കഴിപ്പിച്ചത് അപ്പോ അതിനോടൊന്ന് തീരെ താല്പര്യമില്ലാത്ത ഒരാളാണ്
ആഹ്
ആ അതിനോടൊന്നും താല്പര്യമല്ല അതിന് പ കാണൻ അത്യാവശ്യം ഭംഗി എന്തണം പിന്നെ അതുമാതിരി എഡ്യൂക്കേഷൻ വേണം അത്രേ ഉള്ളു നോക്കണത്
ആഹ്
ഇത് രണ്ടു ആവന്ന് നോക്കുന്നുള്ളൂ അത് അപ്പൊ കുട്ടികളൊക്കെ ഇണ്ടാവും
അതല്ല അപ്പൊ വന്നപ്പ തന്നെ മാരേജ്
ഇല്ലല്ല അത് ഇല്ല അങ്ങനൊന്നുംല്ല ടൈം എത്രയും പിടിക്ക ഓന് ഒന്ന് സെറ്റിലാവണം ഓന് ഞാൻ പറഞ്ഞു ഞങ്ങള വീട് ചെറിയ വീടാണ് അപ്പോ വീടൊക്കെ ഓന്റെ വലിയ വീടൊക്കെ വച്ചട്ടൊന്ന് സെറ്റിൽ ആയിട്ട് മതി കല്യാണം ഇപ്പൊ ജസ്റ്റ് എൻഗേജ്മെന്റ് കഴിച്ചിടെ അങ്ങനെയൊക്കെ ചെയ്തിട്ട് ട്ട് പിന്നെ രണ്ട വർഷമോ മൂന്ന് വർഷോ ഇപ്പോ കുട്ടി പഠിക്ക ഇപ്പ പൂർത്തിയാക്കാത്ത കുട്ടുകാരാണിക്ക അത് കഴിഞ്ഞോട്ടെ എന്നിട്ട് മതി കല്യാണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഡിൻ് മും കാര്യങ്ങളൊും ഇല്ലാത്ത ആളാണ്
ഞാന എന്താലും അന്വേഷിക്കാം കൊറെ ഫ്രണ്ട്സ് ഉണ്ട്
എങ്ങനെ
ഞാന എന്തായാലും അന്വേഷിക്കാം
ആഹ അന്വേഷിക്കണം അന്വേഷുകാണ് അ എവിടെെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞരോണ്ടു
ഓക്കെ
ആ അല്ലെങ്കിൽ അവരോട് ചോദിച്ചിട്ട് ഈ നമ്പർ തന്നാലും മതി ഞാൻ വിളിച്ച അന്വേഷിച്ചോളാ
ഓക്കെ
ഒരുപാട് ആൾക്കാര് എനിക്ക് നമ്പർ തരലുണ്ട് ഞാൻ ഈ നമ്പറിില് വിളിച്ച അന്വേഷുമ്പോളാണ് ചില അത് ഞാൻ പറഞ്ഞില്ലേ ചിലത് ചെലവൽ പറയും അവൻ വരട്ടെ വന്നിട്ട് നോക്കാ പറയും
ആ
അപ്പോ വന്ന ഓ ന് സമയമല്ലല്ല ആകെ ഒരു മാസം ലീവ് പറയുമ്പോ വ ഒരു വരെ വരുമ്പോൾ തന്നെ ഒരു രണ്ടു ദിവസം അങ്ങനെ പോകവും പിന്നെ പോകുമ്പോളും രണ്ട്‌ ദിവസം അങ്ങനെ പോകും പിന്നെ ബാക്കിയുള്ള കുറച്ച് ദിവസല്ലെ അത് ഫ്രണ്ട്സ് ആളപ്പോ ഒൊക്ക കറങ്ങി അങ്ങനെ ഒന്ന് നടക്കുമ്പോ തന്നെ ദിവസം പെട്ടന്ന് കഴിയും ഒരു മാസം സം കഴിയാൻ പണിയുന്നില്ലല്ലോ അപ്പൊ അതിന്റെ മാക്സിമം ഞങ്ങള്ൾന്റെ ഇടക്കന്നെ കേടാക്കി അപ്പ ഞങ്ങങ്ങള് ഇനിപ്പോ എവിടെേും കുട്ടികളുണ്ടെന്ന് പറയ്പോ പെകട്ടിയൊക്കെ കുഴപ്പൊന്നില്ലെങ്കിൽ ഫോട്ടോ കൂട്ട എടുത്തിട്ട് ത്തിട്ട് ഞങ്ങള് കാണാൻ ചെന്നോക്കും ഞങ്ങള്ൾ കാണാൻ ചെല്ലും ഇപ്പോൊ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ തന്നെ ആറ് നാല് കുട്ടിളെ കാണാൻ പോയി അതില് ഉ അല്ല അവരത് രസുണ്ട് അവര്ല്ല സമ്മച്ചില്ലന്ന് വെച്ചാലേ അവര് ഞങ്ങളിങ്ങനെ കാണാൻ പോകും അവനും കാണാൻ പോയിട്ട് സംസാരിക്കും അപ്പൊ സംസാരിക്കുമ്പോക്കെ കുട്ടികൾ നല്ല നീറ്റായികാരം ഏ നല്ല വർക്ക് താനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ ഇവർ ഓൻറെ നമ്പർ സംഘടിപ്പിച്ചു ഇൻസ്റ്റയിലൽ നമ്പർ കിട്ടുല്ലോ എന്നിട്ട് ഇൻസ്റ്റ ആ് ചോദിച്ച നമ്പർ ചോദിച്ചു പറഞ്ഞിട്ട് പിറ്റേന്ന് വിളിക്ക ക ഓൻക്ക് വിളിക്കും എന്നിട്ട് വിളിച്ചുകാണ്ട് പറയും കല്യാണത്തിന് ഞാൻ എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല ട്ടോ ഞാൻ എൻ്റെ വീട്ടുകാാര് പറഞ്ഞിട്ട് നിന്നത്
ഫോസ് ചെയ്ത വീട്ടാാര് ഫോസ് ചെയ്യണണ്ട്
അതോണ്ട് അ നിന്ന് തരുന്ന നടാ രണ്ട് മൂന്ന് കുട്ടികൾ അങ്ങനെ പറഞ്ഞു വിളി അപ്പൊ ഞങ്ങള് പിന്നെ ഞങ്ങള് പോകുമ്പോ പിന്നെ ഞങ്ങൾ ചോദി ച്ചും പിന്നെ നിങ്ങൾക്ക് അഫയർ എന്തേങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ തുറന്ന് പറയണം ഇപ്പല്ല ഓപ്ഷൻ ഉണ്ടല്ലോ പണ്ടത്തെ കാലത്തിന്റെ മാരിയല്ലല്ലോ ഇപ്പൊ ആ അപ്പൊ ചോദിച്ച നറി എന്തെ ഉണ്ടെങ്കിൽ ഇപ്പ തന്നെ പറയണം ണ്ടങ്കിൽ നമുക്ക് ഇതൊട്ട് മുന്നോട്ട് പോകേണ്ട ആവശ്യമില്ലല്ലോ തുറന്ന് പറയണംന്ന് ഞ്ഞുകാണ്ട് അവരോട് പറയും അപ്പൊ അ അഫാർലുള്ള കുട്ടികളാണെങ്കിൽ അപ്പോഴൊന്നും പറയില്ലേ പിന്നെ ഓനക്ക് വിളിച്ച് പറയും പിറ്റേന്ന അെങ്കിൽ ഏതെങ്കിലും ദിവസ ഓന ഇൻസ്റ്റഗ്ര നമ്പർ എടുത്തിട്ട് ട്ട് വിിച്ചച്ച് പറയും ഇങ്ങനെ ഇങ്ങനെ ണത് അെ പറ അപ്പോ അവിക്ക്പ അത കൂ അ നമ്പർ തരുംണ്ട് പിന്നെ ഇപ്പൊ ഒരുവിധം കുട്ടികളക്കെ അഫെയറില്ല കുട്ടികൾന്നെ ആവും പിന്നെ ഇപ്പോ
നോക്കേണ്ടി വരും
ആ അതന്ന മരേജ് ആ അ ഫെയർല്ലാ ത്തെ പിന്നെ അറേഞ്ച് മാരേജിന്റെ കുട്ടികളെ നോക്കണ്ടേ ഉം അല്ലാത്ത കുട്ടികളൊക്കെ ആദ്യം നമ്മൾ അന്വേഷിച്ച പ്പണം എന്താണ് പിന്നെ താല്പര്യം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ അറിഞ്ഞു വെച്ചെക്കണം ആഹ് ആ ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ് പക്ഷെ എന്നാല് ഏതെങ്കിലും ഒന്നും ശരിയാവണ്ടേ ഇനിയിപ്പ ഇരുപത്താറ് വയസ്സായി ഇനിങ്ങട്ട് നിന്നാല് ഏയ്ജോവറാണ് പറ
ആ പിന്നെ തീരെ കിട്ടൂല
പെണ്ണ് തീരെ ക് ട്ടൂല അത് നല്ലൊരു പ്രശ്നാണ്പ്പളൈ എയ്ജിന്റെ പ്രശ്നം നല്ല പ്രശ് നാണ്പ്പോ
ഉം ഉം
അപ്പൊ ഏത ന്നെതാലൊന്ന ന്വേഷിച്ചോക്കോണ്ടു അന്വേഷിച്ചിട്ട് നമ്പർ ണ്ടെങ്കി വിട്ടെരെ അല്ലെങ്കി ങ്ങനെ കാര്യങ്ങള് പറയാ ഇങ്ങനെക്കെണ് താല്പര്യണ്ടെങ്കില് പിന്നെ ങ്ങനെ ഒരാള്ണ്ട് ന്നൊക്കെ പർഞ്ഞാണ്ട് പറയാ അപ്പൊ ശെരിട്ടോ എന്ന ഈ നമ്പറ്ണ്ടെങ്കി ഇതിക്കൊന്ന് സെൻറ്റൈയ്താ മതിട്ടോ ഓക്കെ.